ഹലോ
ഹലോ ആഹ് ഹലോ എന്താ പരിപാടി ഫുഡൊക്കെ കഴിച്ചാ ഭക്ഷണം കഴിച്ചാ
ഇല്ലെയ് ഞാൻ മോൾക്ക് ഫീൽഡ് ചെയ്തൊണ്ടിരിക്കാണെ മോള് ഒറ ക്കേണി
ആണല്ലേ
ആഹ് ഉം അല്ലയി കുട്ടിയളൊക്കെ തട്ട ക്ക ആട്ടണ്ടോണ്ടിരിക്ക
പിന്നെ ഞാനും ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കണം ചേട്ടന് ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നു ആഹ് മോൻ കെടന്ന് ഒറങ്ങി ഫുഡൊക്കെ കഴിച്ച് കെടന്ന് ഉറങ്ങി മഴയുണ്ട അവിടെ ആഹ് ഒറങ്ങി ഒറങ്ങി
ആഹ് മഴണ്ട് ഇണ്ട് ഇണ്ട് ഏഹ് ഇവിടെ ഇണ്ട് അതുപോലെ തന്നെ
ആണല്ലേ ആഹ് ഇവിടെ ഇപ്പ തോന്ന്ണ് ഇപ്പണ്ട് ആണല്ലെ
ഉം
ഏഹ് ഫുഡ് കഴിക്കണം ഇന്ന് വൈകിട്ട് ച
ഓഹ് ഉണ്ടാക്കി കഴിഞ്ഞോ
ആഹ് ചപ്പാത്തിയൊക്കെണ്ടാക്കി ദേ ചേട്ടൻ കഴിച്ചൊണ്ടിരിക്കുന്നു മോൻ കഴി വച്ചിട്ടൊക്കെ കെടന്നു. പിന്നെ ചപ്പാത്തി ഉരുളക്കിഴങ്ങ് കറി, സലാഡ്, ഇതാണ്. അവിടെ എന്താണ് ആ അവിടെ ഉച്ചത്തെ ആയിരിക്കുല്ലേ. അതൊ വൈന്നേരം വേറെ
കുട്ട്യേൾക്ക് എന്താണ് ദോശ ഇണ്ടാക്കി കൊടുത്തു.
ആഹ് ദോശ ആഹ് ആഹ്
ആ ഞങ്ങള് എന്താണ് കൊറച്ച് റെവെണ്ളയ്ല് ഉപ്പ്മാവ് ഉണ്ടാക്കി. ഇനി ചോറ് ഇണ്ട്. അത് കൊറച്ച് കൈക്ക
ഉപ്പ്മാവ് രാത്രിയിലൊക്കെ കഴിക്കുന്നത് ഗ്യാസെല്ലേ.
അല്ല കൊറച്ച്ണ്ടായിന്നു. അത് വെറുതെ വെക്കണ്ടാവട്ട് അത് ഇങ്ങ
ഇത് ഇണ്ടാക്കിയതാണോ.
അല്ലല്ല അതിന്റെ ഹ് റെവ ഞാന് കേസരി ഇണ്ടാക്കാൻ വിചാരിച്ചു. പിന്നെ ഐന് നെയ്യ്
ആഹ് കേസരി ആണെങ്കില് കൊഴപ്പൊല്ല. ഞാനിവിടെ ഒരോസം റവ കൊണ്ട് കേസ് ഇച്ചിരി ഇണ്ടാക്ക്യാരുന്നു. അടിപൊളിയായിരുന്നു. നെയ്യ് ഒക്കെ ഇട്ട് മന്നായി അണ്ടിപ്പരിപ്പൊ ക ഇട്ടിട്ട് ഉണ്ടാകുമ്പ നല്ല
ഉം അതെന്നെ. പക്ഷെ ഇവടെ അണ്ടിപ്പരിപ്പ് അതൊന്നും ഇല്ല. വെറും പച്ചം പഞ്ചസാരിം.
ആ പാലിലാണത് ചെയ്യണെങ്കി കൊറച്ചൂടെ ടേസ്റ്റ് കിട്ടും. പിന്നെ ചെലവർ പച്ചവെള്ളത്തില് ചെയ്യുന്നതുണ്ട്. അത് വർ ത്ത് പച്ചവെള്ളത്തില് കുറുക്കിട്ട് ഒക്കെ ഇണ്ടാക്കും.
അതെ അതെ ഞാന അപ്പെ അങ്ങനെ വിചാരിച്ചു പിന്നിം മൂടില്ല. അപ്പ എന്തെയ്തു. വേഗങ്ങട് ഉപ്പ്മാവാക്കി. അപ്പൊ ഇവിടെ ഉമ്മിം. ഉം ഉമ്മേം ഞാനും എടുത്ത് റിൽ ഞാൻ പറഞ്ഞു. ഇട്ത്തട്ത്തങ്ങളും പറ്ഞ്ഞില്ലെ ഒര് കൈചെയ്നാ ന്നു
അതെല്ലെ. ആ അപ്പ എനിക്ക് ഞാ എനിക്കിപ്പ വെശക്ക്ന്നില്ല. വൈകീട്ട് ഞാൻ ഒര് അടയൊക്കെ കഴിച്ചു. അപ്പം അടയൊക്കെ തിന്നാന വെശപ്പില്ല. അപം കുറച്ച് കഴിഞ്ഞി വിട്ട് കഴിക്കാലാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നു.
അരിപ്പൊടി കൊണ്ടല്ലെ ഉണ്ടാക്കാട.
ആരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കും, ഗോതമ്പ് കൊണ്ടു, ഉണ്ടാക്കും. പക്ഷെ എനിക്ക് ഗോതമ്പിന്റെ അത് വല്യ താല്പര്യ ഇല്ല. ഗോതമ്പിനോട് അത്ര ചപ്പാത്തി മാത്രേ ഇഷ്ടൊള്ളു. ഗോതമ്പ് പുട്ട്, ഗോതമ്പ്, ദോശ, ഇതന്നും എനക്ക് ഇഷ്ടല്ല. ആരി കൊണ്ട് എന്തുണ്ടാക്കിയാലും കഴിക്കും. പക്ഷെ അരിനാനും ഗുണവുള്ളത് ഗോതമ്പാണ്.
ഞങ്ങള് അമൃതം പൊടിം കൊണ്ട്. കഴ്ഞ്ഞ ആഴ്ച ഉണ്ട്.
ആഹ് എനിക്ക് ഭയങ്കര ഇഷ്ടാണ് അമൃതംപൊടി. ഏഹ് പക്ഷെ അമൃതം പൊടിഈ കു എന്താ പറയ വല്യ കുട്ടിഏ കിട്ടാറ്ണ്ട്. പക്ഷെ നാട്ടിലാണെങ്കില് കിട്ടൊള്ളു. ഇപ്പ നാട്ടിലല്ലല്ലൊ. അംഗനവാടീന്ന് കിട്ടൊല്ലൊ. അഞ്ചു വയസ് വരേ ഉള്ള പിള്ളേർക്ക് തരും. അത് കഴിഞ്ഞ പിന്നെ കിട്ടത്തില്ല. എനിക്ക് ഭയ അത് ഞാൻ കിട്ടുമ്പ ഞാനും കുറുക്കി കഴിക്ക്യുവായിരുന്നു. നല്ല ടേസ്റ്റ് അല്ലെ. പക്ഷെ ഇവടെ ഞാൻ റാഗി മേടിച്ച കുറുക്കി കഴിക്കാറ്ണ്ട്. റാഗി പൊടി ഇരിക്ക്ന്ന്ണ്ട്. പക്ഷെ റാഗി എനിക്കത്ര താല്പര്യല്ല. ക്ഷെ അമൃതം പൊടി നല്ലത. അങ്ങനവാടീന്ന് കിട്ട്ന്ന റാഗി ഞാൻ കുറ് ഇടക്ക് കൊടുക്കും മോനും കൊടുക്കും ഞാനും കഴിക്കും ഓ മോള് ബഹളാണല്ലോ എന്താണ് ഉറക്കം വന്നിട്ടാണോ
രണ്ടെണ്ണം ഉണ്ടല്ലോ സൗണ്ട്
ആഹ് ആഹ് സൗണ്ട് കേൾക്കുന്ന് അതാണ് ഞാൻ ചോദിച്ചത്
ഉം
പിന്നെ പിന്നെ എന്തുണ്ട് ചേ
കഴിച്ചോ
ഹലോ
എന്തൊക്കെയോ കണക്കും കാര്യങ്ങളക്കെ ഹലോ
അതെ ഹലോ ആഹ് പറഞ്ഞോ പറഞ്ഞോ
അങ്ങനെ പറയാ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പറയാ ഉം കുട്ടികൾക്കല്ലെ ഫീസ് ഒക്കെ സ്കൂളില് ഫീസ്ക്കെ ഉം ഇപ്രാവശ്യം ഇംഗ്ലീഷ്
ആഹ് ഇംഗ്ലീഷ് മീഡിയത്തിലാകുമ്പോ ഭയങ്കര ചിലവാണല്ലോ പൈസ ഒരുപാട് വേണല്ലോ പുസ്തകത്തിന് തന്നെ എന്ത് വിലയാ ഇഷ്ടം പോലെ പഠിക്കാനും ഉണ്ട്
ഉം ചെറിയ ആള് ഉള്ളത് കാരണം വലിയ ആൾക്ക് ഓട്ടോ ഫീസ് കുറച്ച് കമ്മി ആക്കി തന്നു.
ആണല്ലേ ആഹ്.
ഉം ആഹ് ആഹ്. പിന്നിതാ ഇങ്ങനെ പോന്നു രാവിലെ ആവണു വീട്ടു പണി കുട്ടികളെ സ്കൂളിക്ക
അതെ നീ വെളുപ്പിനെ എണീക്കുവോ അതോ? ഏഹ് ഞാനൊരു ആറാറരൊക്ക ആകുമ്പോൾ എണിക്കൂള്ളു വെളുപ്പിന് എണിക്കാറുണ്ടോ? ആഹ് നിങ്ങൾക്ക് വെളുപ്പിന്എണീക്കണോല്ലോ നിങ്ങൾക്ക് നി നിസ്കരിക്കാൻ വേണ്ടി എണീക്കണമല്ലോ അല്ലേ എത്ര മണിയാകുമ്പോൾ എണീക്കും.
ആഹ് നിസ്കാരം എന്ന് പറഞ്ഞാൽ മോളും മൂത്രം ഒഴിച്ചോണ്ടിരിക്കു ആഹ് മൂത്രക്കാളിയാണ് അവള് നമ്മൾ. മൂത്രം. അതുപോലെ ബ്ലഡ് ബ്ലീഡിങ് ആവുക ഛർദ്ദിക്കല് അതൊക്കെ മേലെയായി ഇവ നിസ്കരിക്കാൻ പറ്റില്ല കുളിക്കന്നെ വേണം. ചർദ്ദിക്കൽ അതൊക്കെ ഉണ്ടെങ്കിൽ കുളിക്കണം മൂത്രം ഛർദ്ദിക്കൊക്കെ. ബ്ലീഡിങ് ഒക്കെ വന്ന പിന്നെ അത് കഴിയുന്നവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല.
ചെയ്യാൻ പറ്റില അങ്ങനെയൊക്കെ ഉണ്ടല്ലേ.
ഓ അങ്ങനുണ്ട് അത് കാരണം ഇപ്പ ഇപ്പ ഫുൾ മൂത്രത്തില് മുങ്ങി നിക്കാണ് ഉമ്മ തന്നെ സാരിയും മാറ്റി കയ്യും കാലും കഴുകീട്ട് ഉമ്മ നിസ്കരിക്കുക ഞാന് കുളിക്കാൻ ഞമ്മളൊന്നും അങ്ങനെ നിസ്കരിക്കില്ല.
ആണല്ലേ.
മോൾക്കൊരു. ഒന്നര വയസൊക്കെ ആയിക്കഴിഞ്ഞാ നിസ്സരിക്കാം അപ്പൊക്കെ അവൾക്ക് പറഞ്ഞാ മനസ്സിലാക്കാനും.
ആഹ് അതിന്ള്ള പ്രായാകും ഇപ്പൊ ചെറിയ കുട്ടിയല്ലേ പറഞ്ഞാല് മനസ്- ലാകൂല്ലല്ലോ ഒരു ഇപ്പ മൂന്ന് വയസ്സ് നാലു വയസ്സുള്ള പിള്ളേർക്ക്. പറഞ്ഞു കൊടുത്താലൊന്നും തലേ ക്കേറിയേല പിന്നെ പൊടിക്കുഞ്ഞിന്റെറെ കാര്യം പറയാനുണ്ടാ
ആഹ് അങ്ങനെ. എന്താ പറയ എന്നിട്ട് അപ്പൊ ആറ് മണിക്ക് മദ്രസക്ക് പോണം മദ്രസയില് പള്ളിയില്.
ആണല്ലേ? ആഹ്.
ഉം അപ്പൊ അവനെ എണീപ്പിച്ച് അവനെ അയച്ചു വിടണം.
അതെ ആണല്ലേ? ആഹ് പുള്ളേ പുള്ളേര് കളിക്കുവാ തോന്നണ ഒച്ചയൊക്കെ കേക്കുന്നുണ്ടല്ലോ.
ആഹ് തെനസിന്റെ മകളും എന്റെ വൽതും കൂടിട്ട്.
ആഹ് എല്ലാരും ഒരുമിച്ചായ കാരണം കളിക്കാൻ കൂട്ടുണ്ട്.
ഓഹ് നല്ലതാ നല്ലം കളിക്കും ചെയ്യും അയിനനുസരി
കൂട്ട് കുടുംബൊക്കെയാവുമ്പോ നല്ല രസവായിരിക്കും.
ആഹ്. കൊഴപ്പൊന്നുല്ല പക്ഷേ ഇങ്ങനെ ഇടയ്ക്കിടക്ക് ഓരോ ഓരോ തല്ലൂടല്ണ്ടാവും. അപ്പ എന്തോ എന്തോ കാട്ടിങ്ങട്ട് വിടും എല്ലാണ്ട്. അവര് എന്താ ആഹ് അടി കൂടാ തന്നെ അവരെ പിരിക്കാ തന്നെ നേരണ്ടാവൊള്ളൂ അപ്പം
ആഹ് ആണല്ലേ ആ അങ്ങനെ.
ഉം ന്ന്
ഓഹ് നന്നായിട്ട് ബഹളം വെക്കുന്നുണ്ടല്ലോ മോ
ആഹ് അവള് തൻഷിന്റെ മകള്.
ആഹ് ഹാ നല്ല ശബ്ദം കേക്കുന്നുണ്ട്. അണ്ടികാളിയാന്നൊന്ന്.
വായടിക്കോതാ പറഞാലും പോരാ അങ്ങനെ
ആഹ് ആ വായാടിക്കോതയണല്ലേ ആ
ഇമ്മേ എല്ലാ വായ
ആഹ്
അവളുടെ മുടി കണ്ട അവളുടെ മുടി കൊണ്ട് കളിച് കളിക്കണണ്ട ഇവള് ചാടി കളിക്കും.
ചാടി കളി എഹേ
ഓ എന്റെ മോളെന്താ ചിറിച്ചിട്ട് അലിയും കിടന്നിട്ട് അവളുടെ മുടി എളക്ണ ണ്ട്ട്ട് അവള് ചാടുമ്പോ മുടിയാണ് അങ്ങനെ അവരൊക്കെ ഫുഡ്കഴിച്ച് കഴിഞ്ഞോന്നാവോ?
എന്താണ്?
അവരൊക്കെ ഫുഡൊക്കെ കഴിച്ച് ദേ ഉമ്മയവരൊക്കെ കെടന്നു ഞാന് കെട
ആഹ് ആ ഞാന്ബടെ വൈകിയൊക്കെ കെടക്കുവൊള്ളു ഞാൻ കെടക്കുമ്പോ പന്ത്രണ്ട് മണി ഉറക് ആ സമയത്ത് വരുള്ളൂ പന്ത്രണ്ട് പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെയാവും നേരത്തേ കിടന്ന് ശീലമില്ല വൈകിയെ കെടകൊള്ളുയിപ്പോ. ഇപ്പൊ വെശക്കാത്തോണ്ട്. ആ ഭക്ഷണം കഴിച്ചിട്ടില്ല ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം ഭക്ഷണം കഴിക്കണം അങ്ങനെ
ഇന്ന്ട്ട് പാത്രങ്ങളൊക്കെ അപ്പ തന്നെ കഴുകിവെക്കൊ അതോ പിറ്റേ ദിവസം കഴുകേ?
ആഹ് കൊറച്ചൊക്കെയൊന്ന് തിന്ന പാത്ര ചിലപ്പോ അപ്പ കഴികിക്കും നമ്മുടെ ഒരു മൂട് പോലെ ഇരിക്കും ഞാൻ ചെലപ്പോ കഴുകത്തില്ല അവിടെത്തന്നെ ഇട്ടേക്കും പിറ്റേ ദിവസേ കഴുകുള്ളു മടി പിടിച്ച് അവിടെ തന്നെ ഇടും അല്ലെങ്കിൽ കഴുകി വെക്കും. ചെലെ ആൾക്കാരൊക്കെ. ഭക്ഷണം കഴിച്ച പാത്രവും അന്ന് വെച്ച കഞ്ഞീം കലോം. ക്കെ കഴുകി വെക്കും ഞാൻ അങ്ങനെയൊന്നും ചെയ്യൂല്ല വെള്ളം ഒഴിച്ചിടും പിന്നെ ഉറങ്ങാൻ പോണ സമയത്ത് പാത്രം കഴ് എനിക്കും മടിയാ ഞാനങ്ങനെ കഴുകാറില്ല. ചെലപ്പളൊക്കെ കഴുകി വെക്കാറുണ്ട് എന്തെങ്കിലും. വിശേഷഉള്ള സമയത്ത് എന്തെങ്കിലുഏ വീട്ടിലൊക്കെ എന്തെങ്കിലും ഇപ്പോ ഓണോ വിഷോ അങ്ങനെയൊക്കെ ഉള്ള സമയങ്ങ പാത്രൊക്കെ കഴു. അടിച്ച് വാരി തൂത്തൊക്കെ ഇട്ട് ഇട്ടേ കെടകൊള്ളു ഇപ്പോ ഓണൊക്കെ ത്തില്ലേ ഓണൊക്കെ വരുമ്പള് അങ്ങനെ ചെയ്യുള്ളൂ. ഓണത്തിനൊക്കെ പാത്രങ്ങളെല്ലാ തലേന്ന് തന്നെ കഴുകി വൃത്തിയാക്കി എല്ലാരും അങ്ങനെയാണല്ലോ. അന്നാരൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ചെയ്യാൻ
ആഹ് ഇവിടെ ഹസ്ബൻഡ് ഇല്ലേ
ഒന്നൂലഎന്താണ്.
കൊഴപ്പ എന്റെ ഹസ്ബൻഡിനെ നിങ്ങൾ എന്തുപണി ചെയ്തി ചെയ്തില്ലേലും കൊഴപ്പൊല്ല വീട്ടില് വൃത്ത എച്ചി പാത്രങ്ങള് എന്താണ് വെച്ചിട്ട് ഇങ്ങൾ കെടന്നുറങ്ങേണ്ട പറ പിന്നെ
കെടന്നുറങ്ങ തിന്ന് ആ തിന്ന് അല്ല നമ്മളിപ്പോ അരിം കറിയൊക്കെ വെച്ച പാത്രങ്ങളു. പിറ്റേസം കഴികിയാലും കുഴപ്പല്ല നമ്മള് തിന്ന പാത്രം നമ്മള് കഴുകി വെക്ക ചെല സമയത്ത് ഞാൻ കഴുകാറില്ല ട്ടമടി
ഹസ്ബൻഡ് അങ്ങനെണ്
കൂട്ടു കുടുംബം ആയ കാരണം അങ്ങനത്തെ എല്ലാർക്കും കൂടെ അങ്ങ് കഴുകാം നമ്മൾ പിന്നെ ഇവിടെ ആരും. ചോയ്ക്കാനും പറയാനൊന്നും വരൂല്ലല്ലോ. ഒരു കൂട്ടുകൂടുംമ്പ ആകുമ്പോ അങ്ങനെയല്ലത് ചെയ്തില്ലെങ്കിൽ പിന്നെ അതൊരിതാണല്ലോ നമ്മൾ ഒറ്റക്കൊക്കെണ് താമസിക്കണെങ്കിൽ കുഴപ്പം പ്പോല്ല നമ്മളിപ്പോ ആ ഇപ്പൊ അച്ഛന അമ്മ അങ്ങന സഹോദരങ്ങള ആരെങ്കിലുക്കെ ഇണ്ടെങ്കിൽ - കൂട്ടുകുടുംബം ആണെങ്കിൽ നമ്മള് അതനുസരിച്ച് അവിടെ ജീവിക്കേണ്ടി വരും ഇല്ലേ ഇപ്പ നമ്മള് ഇപ്പ ഇപ്പ നീയും ഏ